ഹലോ
ഹലോ ഹലോ കേക്കണില്ലേ?
കേൾക്ക്ണില്ലേ?
ആഹ് കേക്കണില്ലേ?
ആഹ് എന്തൊക്കെ വർത്താനം?
നല്ല വർത്താനം.
ആഹ് ഫുഡക്കെ കഴിച്ചോ?
ഇല്ലല്ല കഴിക്കാനാവണള്ളൂ.
അതെത്ത സമയം കുറേ വൈകീട്ടാ കഴിക്കല്? ആഹ കഴിച്ചു.
ആഹ്. ഇവിടെ വൈകിട്ട കഴിക്കലും കടക്കലൊക്കെ.
ആഹ. കുട്ടികളൊക്കെ?
ഉം. ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല
ഏ പഠിക്കാ
ആ പഠിക്കാ.
എന്തിനാപഠിക്കണ്?
ഞാൻ ഡിഗ്രി.
ഡിഗ്രിയൊ ഏ.
ആഹ.
എത്ര വർഷ ഡിഗ്രി ഹലോ ആഹ എത്ര വർഷയിട്ട ആഹ എത്ര വർഷായി. ആ കേൾക്കാണ്ട്.
ആ ഞാൻ ഡിഗ്രി സെക്കന്ററഇയർ.
സെക്കൻഡ് ഇയർ. ഏ ഏതാ കോഴ്സ് എടുത്ത്.
ഞാൻ ബി. എ. ഇംഗ്ലീഷ്. നല്ലല്ല
നല്ലതാണ്. ഏ. എന്താ പറഞ്ഞ്.
അല്ല ഇങ്ങളെ കല്യാണം കഴിഞ്ഞ താവൂല്ലേ.
ആഹ്. ആ. എനിക്കും മൂന്ന് മക്കളുണ്ട്.
ആഹ്. ജോലിക്കോവുണ്ടാ
ആഹ ഇല്ലല്ലേ. ജോലിയക്കൊ ഒന്നും പോണില്ല. മക്കള് മൂന്ന ആൺകുട്ടികളാണ്.
ആഹ
ആ ഇനി അവരൊക്കെ വലുതായിട്ടേ ജോലി എടുത്ത കൊണ്ടിരട്ടെ വേറെന്താ. വീട്ടിലാരൊക്കെയ ഉള്ളത് വീട്ടിലാരൊക്കെള്ളത്?
ഹലോ
ആഹ് വീട്ടില്ആാരൊക്കെയള്ളത് ചോയ്ച്ച
വീട്ടില് ഇപ്പ ഇമ്മ അനിയത്തിയനിയനൊക്ക ഉണ്ട്
അതെ ആ പിന്നെ. മഴയ ഉണ്ടാവിടെ.
ആ
ഹലോ. മഴയണ്ടോ.
എന്തേ.
മഴണ്ടോയിച്ച. മഴ.
ഇല്ല. ഇപ്പ ഇവിടെ വലിയ മഴല്ല. അവിടെ മഴ ഉണ്ടോ.
ഇല്ല ഇല്ല ഇവിടെ മഴയില്ല. ഇന്ന ഉണ്ടായിട്ടില്ല. ഇന്ന് ചെറുതായിട്ട് രാവിലെ ഉണ്ടായിട്ടുള്ളു.
ആഹ്. ഇവിടെ രണ്ടു ദിവസ ആ പെയ്തിട്ട്. ഇപ്പ വല്യ മഴയൊന്നുമല്ല. വെള്ളമൊക്കെ കുറവാണ് വെയിലാണ് ഇപ്പോ.
അതെ ആഹ.
ആ ആ ആ.
നല്ലം മെലിഞ്ഞിട്ടായി നു
അവി
ആഹ് വെള്ളത്തില് ഭയങ്കര ക്ഷാമുണ്ട്. വേനക്കാലായ.
ആഹ് അ നല്ല ബുദ്ധിമുട്ടാണ്. മഴയാകുമ്പോ പിന്നെ വെള്ളം ഉണ്ടാവും. തോടൊക്കെന്നറഞ്ഞ്
ആഹ് ആ ആ ആഹ് അതെലെ
അവിടെ എങ്ങനെ പുഴയും തോടൊക്കെ ഉണ്ടോ.
അതൊക്കെ കുറച്ച് വിട്ടാണ്.
ആഹ് അവിടെ അടുത്തായതൊണ്ട് വേഗം വെള്ളം കേറൊക്കെ ചെയ്യും. അതേപോലെ തന്നെ വെയിലായാ വേഗം വറ്റം ചെയ്യും.
അതെല്ലേ. ആഹ് ആ അതുപോലെ തന്നെ ഇപെടി അങ്ങനെ തന്നെണ് വെള്ളം കേറും
ആഹ്
മഴ പെയ്താലെ നല്ലോണം വെള്ളക്കാരോ.
ആഹ് ഇമ്പിടെ ഇപ്പ ഒന്ന് കുറവുണ്ട്.
ആഹ് അഅ്ശരി. മോള് പഠിക്കാനെന്താപാട്. ആഹ് മോള് പഠിക്കാൻ എന്താ പാട് ചോദിച്ച. മാർക്കൊക്കെ ഉണ്ടോ ഒരു അവറേജാ.
ആഹ് മാർക്കൊക്കെ കൊയപ്പല്ല
ആഹ് അല്ഹംദുലില്ലാഹ് അത് കേട്ട മതി
ഉം ഭത്തണം കഴിച്ചന്നിട്ടെങ്ങള് ഇൻ്റെങ പ്പയ് അനിയനൊക്കെണ്ട്
അതെ മൂത്തത് മോളാ
ആഹ് ആഹ് അതെ
അത് ശരി ആഹ്
ആഹ്
അവരൊക്കെ എത്രയില പഠിക്കണ്
അവര് ആറിലും അഞ്ചിലൊക്കെ അങ്ങനെ
ഏഹ്
ആഹ്
ഇനി ഡിഗ്രി കയിഞ്ഞിട്ടിനി എന്താ പഠിക്കാൻ ഉദ്ദേശിക്കുന്നെ
ഡിഗ്രി കൈഞ്ഞിട്ട് നോക്കീട്ടില്ല എന്തേലൊക്കെ നോക്കണം
ആഹ് നല് വർഷല്ലേ
ആഹ്
നാല് വർഷൊക്കെ അതൊക്കെ താ കയൂട്ടോ ആവുട്ടോ
അത് ശരിയാ നിങ്ങളെ മക്കളൊക്കെ എന്താ പഠിക്കാണോ.
ആഹ് എന്റെ മക്കള് പിന്നെ ഒരാൾ മൂത്ത മോന് ഡിഗ്രിയാണ് രണ്ടാമത്തെ മോന് പിന്നെ പ്ലസ്റ്റു കയിഞ്ഞതാണ്
ആഹ് ആഹ്
പിന്നെ എളയ കുട്ടി പത്താ ക്ലാസ്സിലും
ആണോ ആഹ്
ഉം എങ്ങനെ യാത്രയക്കെ പോവലുണ്ടങ്ങള്
യാത്ര ആഹ് ഞങ്ങള് ഫാമിലി ഒന്നിച്ച് റ്റൂർ പോവും
ആണോ ആഹ് എവിടക്കൊക്കെ പോവല്
അത് കൊറച്ച് മൂ പിന്നെ മൂന്നാറോ അങ്ങനത്തെ ആ ഭാഗത്തൊക്കെ പോക്ക്
ആഹ നിക്കാനില്ല പോവലാവൂലേ
ആഹ നിങ്ങളൊക്കെ പോവലുണ്ടോ
ആ ഞങ്ങളിപ്പോ വെക്കേഷനിൽ പോയിന്നു ഊട്ടിയൊക്കെ രണ്ടു ദിവസം നിക്കാന്
ആഹ
പിന്നെ അതേപോലെ മൈസൂരൊക്കെ പോയിന്നു വെ ഹെ വെ വെക്കേഷനാകുമ്പോ അങ്ങനെ പോവും പിന്നെ ക്ലാസ്ണ്ടാവുബേ നടകൂല്ല ക്ലാസ് ഇണ്ടാവുബോൾ ശനിയോ ഞയറോ വല്ല ഹെ വണ്ടെ ഒക്കെ ആയിട്ട്ങ്ങനെ പോകും അല്ലാത ക്ലാസിന്നാവുബോ അധികം പോവലൊന്നുല്ല വെക്കേഷനിലാണ് ഫാമിലിയായിട്ട് ട്ടും ഫ്രാൻഷായിട്ടൊക്കെ പോവല്
ആ അഹ് ശരി ഊട്ടിക്ക് പോകുമ്പോ അല്ല ചൂട് കാലത്ത പോയിന്ന്
ആഹ ഊട്ടിക്ക് ചൂടിന്റെ ആരു ടൈമിലാ പോയിന്ന്
ആഹ അതോണ്ട്‌ നല്ല സുഖം ഉണ്ടാവല്ലോ
ആ മഴത്ത് പോയാ ഒന്നുകൂടി തണുപ്പല്ലേക്കാരം ചൂടിന്റെ ടൈമില പോയിന് അപ്പ വലിയ കുഴപ്പം ഇണ്ടാവുന്നില്ല പാകത്തെ തണുപ്പൊക്കെ തന്നെയായിരുന്നു ഇവിടെ നാട്ടില് നല്ല ചൂടായ പ്പളാണ് പോയീന്നത്
ആഹ അടുത്തടുത്തക്കെ വീടുകളൊക്കെ ഇണ്ടോ ഇങ്ങള്ക്ക്
എവിടെ
ഇങ്ങക്ക് തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ടോ ചോയിച്ച
ആ ഇവിടെ ഒരു രണ്ട് മൂന്നാല് വീടുകളൊക്കെ ഉണ്ട് അയൽവാസികളുണ്ട് കുടുംബക്കാരുണ്ട് അങ്ങനെ കുറച്ച് വീടുകൾ അടുത്തടുത്തു ണ്ട് അധികം കുടുബക്കാരന്നെ ഏടുത്തൊക്കെ
അതലേ, ആഹ് വല്ലിപ്പി വല്ലിമ്മിയൊക്കെ ഇണ്ടോ
ആഹ് ഇണ്ട് ഇണ്ട് ഓലക്കണ്ട്
ഒരുമകളൊഒന്നിച്ചാ താമസം?
അല്ലല്ല ഓല് ഇപ്പാടെ ഏട്ടൻഅനിയമാരൊക്കെ വേറെ വേറെ വീട് വെച്ചു പോയി ഞങ്ങളും വേറെ വീട് വെച്ചു അങ്ങനെ ഒരു അനിയൻ്റെ വീട്ടിലാണ് ഇപ്പി ഇപ്പപ്പി ഇമ്മമൊക്കെ ഇള്ളത്
അതെല്ലേ ഏ
ആ ആ ഞങ്ങള് വേറെ വീട് വെച്ച് മാറി ആ ഇപ്പ നാട്ടില്ണ്ട്
ഏ ജോലികൊവാണ്
ആ ഇപ്പൊ ദുബായിലെന്നു പിന്നെ അവിടെപ്പ യുദ്ധത്തിന്റെ ഒരു പ്രശ്നം കാരണം നാട്ടില് വന്നിക്കാണ്
അതല്ലേ ലിഫ് ആ
ഇപ്പൊ അവിടുക്ക് പോകാൻ പറ്റണില്ലല്ലോ യുദ്ധത്തിന്റെക്കെ പ്രശ്നങ്ങളായതു കൊണ്ട് കുറെ ആൾ ക്കാർ വേരിയൊക്കെ ജീയ്യ്ണ് പറഞ്ഞു ഇപ്പൊ ഒന്ന് ഒതുങ്ങിക്കുണു പറയണ്ട് പോവാനൊക്കെ ന്നാലും ഫുുള്ളായിട്ട് മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിന്നു ജോലി ക്കും ജോലി സാധ്യതകളൊക്കെ കൊറവാണ് പറയ്ണ്ട് യുദ്ധായതി നാലയ് പിന്നെകൊറേ പാ പാക്കിസ്ഥാനികളെ പിരിച്ച് വിട്ടൂ ന്നുക്കെ പറയണ് കേട്ടിന്നുഅങ്ങോട്ട് കുറെജോബ് ഓപ്പർച്യൂ റ്റിസ്ണ്ട് ന്നൊക്കെ പറയണ്കേട്ടിന്നു
ഏ ആഹ് ങ്ങനെ പോയാല് ബുദ്ധിമുട്ട്ന്ന് ണ്ട് പോവാ പോണോണ്ട് കൊഴപ്പല്ല.
ആ ആശ്യഈ യുദ്ധം ഒന്ന് ഫുള്ളായിട്ട് മാറിട്ട് പോവാന്നില്ല നല കാണി ഞ്ഞഎപ്പഴ എന്താ വര അറില്ലല്ലോ ഫുുള്ളായിട്ട് നിർത്തി വെ ച്ചിട്ടില്ലാ ന്നും ആഹ്
യുദ്ധ എന്താ അവസാനിക്കുണു ഇല്ലലേ
ആ ഫുള്ളായിട്ട് ഓല് നിർത്തി വെച്ചിട്ടില്ലന്നു പറഞ്ഞിന്നു അപ്പൊ പിന്നെ ഇഞ്ഞി വരാൻ ചാൻസ് ഇണ്ട്
ആഅഹ് ശെരി
ഉം അപ്പൊ പിന്നെന്നാ കൃഷി ഇവിടെ എടുത്തിൽ ഇപ്പപ്പാക്കും ഇമ്മമാക്കും അങ്ങനെ ഓലിക്കുണ്ട്. ഇപ്പാക്കൊന്നുല്ല ഇപ്പൊ പിന്നെ അവിടെ ആയതുകൊണ്ട് കൃഷിയൊന്നുല്ല. ഇവിടെ ഇബെൽക്ക് ണ്ട് കൃഷിയൊക്കെ റബ്ബറാണെങ്കിലും മല ഒലോപോലെ ഓരോരോ ചേന അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് പാടത്തു കൂടിഒ ക്കെ കൊറെഒന്നുല്ല കൊറച്ച് കൊറച്ച് സ്ഥലത്ത് ഇങ്ങനെ ഇണ്ട്.
ആഹ് പിന്നെ ചെടികള്ണ്ടോ വീട്ടില്
ആ ചെടികൾ ഇവിടെ ഇമ്മ നോക്കല്ണ്ട് ചെടികൾ അതോ ണ്ട് ചെടിളൊക്കെ കൊറേണ്ട്. ചെടികള് കൊറെ മഴാ യതൊണ്ട് ആ മഴയും ഇടി ന്തൊക്കെ കാറ്റക്കായപ്പൊ കുറെ വീണ് പൊട്ടി ഇപ്പോ ഒന്നും കൂടി നേരാക്കി വെച്ച്. ക്ക് ണ് അത് നല്ല നോക്കണം അല്ലെങ്കി പെട്ടെന്ന് കേടന്ന് പോവ്ണ്ട്.
ആഹ്
ഉം നല്ല നോക്കണ്ടങ്കി കൊഴപ്പ ണ്ടാവൂല. എന്ത്.
എന്ത്
ഇല്ലോ
ആഹ് ആ അത് ശരിയാണ് മഴയ്യു മ്പൊ നല്ലം മഴ പെയ്യുമ്പോവെല്ല്യ കുഴപ്പല്ല കാറ്റും ഇതൊക്കെ ആകുമ്പോളാണ് ചെടിക്ക് നല്ല കേട് നേരെ നോക്ക കിട്ടില്ലെങ്കിൽ ഓവറായിട്ട് മഴ കൊണ്ടാലും ചലപ്പോചെലെ ചെടികള് കേടേരും.
കുറെ അധികം ഉള്ളിലൊക്കെ വെ ഉള്ളിലും പിന്നെ അതെ പോ ലെഷഡ്ഡ് ഷഡ്ഡ് ണ്ട് ഇവടെ അയിലൊക്കെ വെച്ച് ക്ക് ണ് വല്ലാതെ മഴ കൊള്ളാരിക്കാൻ.
ആ ആ
പാകത്തെ മഴയൊള്ളൂ കൊള്ള നല്ല മഴ കൊ ൻണ്ടാലും എന്തായാലും കേടേരൊല്ലോ?
ആഹ കേട്
ആഹ പിന്നെ പൊറത്ത് കുയ്ച്ചിടണ ചെടികളുണ്ട്. അതൊന്നും പിന്നെ വല്ല കേടരൂല കാരണം അതൊക്കെ ഒരു മരം പോലത്തെ ടൈപ്പാ
അഹ അഹ ആഹ പിന്നെ വെയില് നല്ലൊം തട്ടണം ചെടിക്കൊക്കെ. ചെടിക്ക് നല്ല വെയിലൊക്കെ തട്ടണംന്ന് നറിയ.
ആഹ്